ഓ ഹലോ കേൾക്കുന്നുണ്ടോ?
അത് കേക്കുന്നുണ്ടോ?
ആ കേക്കുന്നുണ്ട് പറഞ്ഞോളൂ
എന്തക്കെ?
ആ നല്ല വിശേഷം ഇവിടെ മഴയൊക്കെയാണ് രാവിലെ നല്ല മഴയുണ്ടായിരുന്നു ഇപ്പോ ഒന്ന് പെയ്ത് തീർന്നു പിന്നെ എന്ന് എന്താണ് ഫുഡൊക്കെ കഴിക്കുന്നത് വെജ് ജാണോ നോൺ വെജാണോ കൂടുതലായിട്ടിഷ്ടം
ഇവിടെ എനിക്ക് നോൺ വെജാണിഷ്ടം ഞങ്ങളെവിടെ കുറെ നോൺവെജെന്നെയാണ് വെക്കാറ് അവടോ?
എവിടെ വെജാണ് കൂടുതലായിട്ടു യൂസെയ്യുന്നത് ഞങ്ങള് ഹിന്ദുക്കളാണ് അതുകൊണ്ട് ആഹ് പൂജക്ക് പോവുന്ന അൾ ക്കാരാണ് ഞങ്ങള് അതുകൊണ്ട് വെജാണ് കൂടുതലുപയോഗിക്കുന്നേ
നല്ലതന്നെ വെജ് മാത്രം കഴിക്കണത് നല്ലതന്നെല്ലേ
ആഹ് അത് തന്നെ എന്നാലും നമ്മള് വെജ് കഴിക്കാന്ന് പറഞ്ഞ് നമ്മള് പുറതൂന്ന് മേടിച്ച് കഴിക്കുവല്ലേ എല്ലാം അപ്പ അതും കെമിക്കൽ സാധനങ്ങള് തന്നാണ് നമ്മള് കൂടുതലും കഴിക്കുന്നത് നമ്മള് വീട്ടിൽ നിന്ന് തന്നെ തൊടിയിൽ നിന്ന് തന്നെ പൊട്ടിച്ച് കഴിക്കുകവാണെ നമ്മ ക് ഒരുപാട് അസുഖങ്ങളിൽ നിന്നും നമുക്ക് മുക്തി നേടാം
വീട്ടിലില്ലേ കൃഷിയില്ലേ അപ്പൊ
ആഹ് കൃഷിയുണ്ട് പയറ് ആഹ് പിന്നെ വഴുതന ആഹ് പിന്നെ കോവ ക്യാ അങ്ങനുള്ള ഐറ്റംസുകളൊക്കെയുള്ളൂ അങ്ങനെ വല്ല്യ വല്ല്യ ചേന മ്പ് കാച്ചിലങ്ങനുള്ള ഐറ്റംസുകളൊന്നും അത്രയും വെക്കാനായിട്ടുള്ള സ്ഥലം ഇല്ല
ആഹ് ടാ ടറസിന് മേലെ കൃഷി ചെയ്യാറില്ലാ
ആഹ് ടറസിന്റെ മോളില് ഉം ചെയ്യാറില്ല ഞങ്ങളിങ്ങനെ ഞങ്ങളെ മുറ്റത്തും ആഹ് ആഹ ചെയ്യുന്നത കൊണ്ട് കുഴപ്പമില്ല ആഹ് ചെയ്തോണ്ട് കൊഴപ്പോല പക്ഷെ ഞങ്ങടെ അങ്ങേപ്പുറത്തെ വീട്ടില പ്ലാവ് നിക്കുന്നത് കൊണ്ട് അതിന്റെ ചില്ലയല്ലേ ഇതിന് മോളായത്കൊണ്ട് നമുക്കത്രയും വെയില് കിട്ടുന്നില്ല ആഹ് അപ്പത്കൊണ്ട് ഇവിടേഒരെണ്ണവുണ്ട് ഒരു പ്ലാവുണ്ട് അതൂഅതിന്റെ മോള്ളോട്ട് പിന്നെ തെങ്ങുണ്ട് അമ്മം പ്പതെല്ലാംത്തിൻ്റെ ഇതുകൊണ്ട് സൂര്യപ്രകാശം ശരിക്ക് കിട്ടത്തില്ല അപ്പ അതുകൊണ്ട് മോളില് വെച്ച ഉണ്ടാവുവോന്നും അറിയത്തില്ല
ആഹ് ആഹ് ഞങ്ങൾ രണ്ടും കഴിക്കൂട്ടോ വെജും നോൺ വെജും കഴിക്കൂപ്പനോൺ വെജാവുമ്പോ എന്താ പറയാ നമുക്കിപ്പ ആഴ്‌ചേലൊരു രണ്ടോ മൂന്നോ ദിവസം ഉണ്ടാവും വെജില് പിന്നെ ഏറ്റോം നല്ലത് ചീര മുരിങ്ങ അതൊക്കെയല്ലേ ഏറ്റോം നല്ലത്
ആഹ് അതെ അതെ എന്റെ വീട്ടിലും മുരിങ്ങയിതുണ്ടായിരുന്നു മുരിങ്ങയും ചീരയുണ്ട് അമ്മ ഒരുപാട് നട്ടു അമ്മക്ക് കൃഷിയുണ്ട് അവിടെ കുറച്ച് നല്ലോണ്ണം കൃഷിയുണ്ട് ആഹ് പടവലാങ്ങ അതൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ അമ്മ തരുവായിരുന്നു ക്ഷെ ഞാനിതൊന്നും നട്ടിട്ടില്ല ആഹ് പിന്നെ എന്റെ ഹസ്ബൻറിന്റെ വീട്ടിലും അമ്മ. കുറച്ചൊക്കെ കൃഷികളും കാന്താരി അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് അവിടെ നിന്നും കൊർ ച്ചൊക്കെ തന്നുവിടും.
കാന്താരി മുളകൊക്കെ കിട്ടിയിട്ട് കാലങ്ങളായി.
ഞങ്ങള വീട്ടിലുണ്ട് ഇത് രണ്ട് സംഭവങ്ങളും ഉണ്ട്.
എനിക്കിഷ്ടമാണ് കൃഷി ചെയ്യാൻ ഇഷ്ടാണ്. പക്ഷെ നമുക്ക് അതിനുള്ള സ്ഥല സൗകര്യം ഇല്ല അതെലേ.
സൗകര്യങ്ങളില്ല.
ഉം ഉം ചക്ക എന്നിട്ട് എന്താ ഞങ്ങക്ക് ഇപ്രാവശ്യം ചക്ക കി ട്ടിയിട്ടേ ഇല്ല അവിടെ നിറച്ചും കിട്ടിയോ.
ആഹ് ഇവിടെ നറച്ചുണ്ട്. എന്റെ വീട്ടില് അമ്മായമ്മ യുടെ വീട്ടിലും ഉണ്ട് എന്റെ വീട്ടിലും ഉണ്ട് എന്റെ വീട്ടിലധികംല്ല. ഒരു ഒരു പ്ലാവേ ഉള്ളൂ അതിൽ രണ്ടോ മൂന്നോ എണ്ണം ഉള്ളൂ. പക്ഷെ നമ്മുടെ എന്റെ ഇവിടെ ഞങ്ങ ഇവിടെ താമസിക്കുന്നോടത്തൊണ്ട് പക്ഷെങ്കില് അതാണെങ്കില്. കഴിക്കാൻ കൊള്ളുന്ന ചക്കയല്ല. ചീത്തയാണത് കഴിക്കാം പറ്റത്തില്ല ചെയത് അത് വേവിച്ച് കഴിഞ്ഞ. ആ അല്ല അത് വേവിച്ചു കഴിഞ്ഞാല് ഈ റബ്ബറ് പോലെ തന്നെ ഇരിക്കും. എങ്ങനെ ചക്കയിരിക്കുന്നു അതുപോലെ തന്നെ ഇരിക്കും അത് കൊഴയില്ല.
അപ്പൊ വേവിക്യാതെ പച്ചക്ക് കഴിക്യാം പറ്റൊ
ആ പച്ചക്ക് കഴിക്യാനും അത്ര ടേസ്റ്റില്ല പഴുത്ത കഴിഞ്ഞാ അത് കൂഴച്ചക്കെയാണ് ഒരു പാടങ് ഇതാ പൊക ഇണ്ടാക്കാനായിട്ട് കുഴം നല്ലതാ അല്ലാണ്ടത് കൊള്ളൂല വേവി ക്ക്യാനൊന്നും കൊള്ളത്തില്ല അതുകൊണ്ട് ആരും പറിക്കത്തില്ല ഇവിടന്ന്.
നിങ്ങള് കുമ്പിള അപ്പൊക്ക ഇണ്ടാക്കാറുണ്ടോ
ആ ഉണ്ട് ഉണ്ട് ഉണ്ട് അത് കൂടുതലും വരിക്കച്ച ക്ക വെച്ച ഇണ്ടാക്കുന്നതായിരിക്കും നല്ലത്.
ആ ആ അയിന്റെ റെസിപ്പി എങ്ങനെയാ
അതിന്റെ റെസിപ്പി അത് പിന്നാണെങ്കില്. അത് നല്ലോണം അത് പറിച്ചെടുത്തിട്ട് അതന്നു കട്ട് ചെയ്ത്ട്ട് വേവിച്ചെടുക്കണം നമ്മള് വരി ക്ക്യ ചക്ക ആവുമ്പം നല്ലോണം ഒന്ന് കുഴച്ച് വേവിക്കണം നല്ലോണം അത് വേവിച്ച് കഴിഞ്ഞിട്ട് അതിനകത്ത് ഗോതമ്പടിം കൊർച്. മൈദാ മാവും ഇച്ചിരി അരിപ്പൊടി എല്ലാം കൂടെ മിക്സ് ചെയ്ത്ട്ട് അതിനകത്ത്. ആ നമ്മള് മറ്റേ ജീരകവും മറ്റേ. ഇതൂടെ ഏലക്കായും കൂടെ അതും കൂടെ ഷകലം പൊടിച്ച് ചേർക്കണം ഉം എന്നി ട്ട് മധുരം നല്ല മധ് രം ഇല്ല എങ്കില് ഷകലം ചർക്കര ചേർക്കുന്നത് നല്ലതായിരിക്കും ഇച്ചിരി തേങ്ങായും. എല്ലാം കൂടെ, എന്തോ
ആവീല് വേവിക്ക്യാണോ ചെയ്യാ
ആ ആ അതെ ആവീല് വേവിക്കണം ഒരു ശകലം വെള്ളം ഒഴിച്ചിട്ട് വേണം ചക്ക വേവിക്കാന്. വേവി ച്ചത് അതൊന്ന് ആറിയതിന് ശേഷമാണ് ഈ പൊടിയല്ലാം കൂടി ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്തെന് ശേഷം. തേങ്ങായും കൂടെ ചിരകി ഇടണം അതും കൂടെ ഇത് ചെയ്തി ട്ട് നല്ലോണം കോഴച് കഴിഞ്ഞിട്ട് കുമ്പള് ഊതിനകത്ത് ഇതാക്കിയിട്ട്. നമ്മള് ശകലം അതിന്റെ മേളില് എണ്ണ തേച്ച് കൊട്ത്തിട്ട്. അതില് ഉണ്ടാക്കിട്ട് ഇങ്ങനെ ആവീല് വേവിച്ചെടുക്കാ നല്ല ടേസ്റ്റ അത്. കുഴചക്ക ആവുമ്പോ ഈ നൂല് പോലെ വലിഞ് വ മറ്റേതാവുമ്പം അത് പ്രശ്ന ഇല്ല ആ അതും ചക്ക വച് തന്നെയാ ചെയ്യുന്നത്.
ആ ഞങ്ങള് ഇതുവരെ ഇണ്ടാക്കിയിട്ടില്ല ഇണ്ടാക്കി നോക്കണം.
ആ നല്ല ടേസ്റ്റാ അത് കഴിക്കാന്.
ഫ്രണ്ട്സിന്റെ വീട്ടിലൊക്ക പോയപ്പോ ഒരിക്ക് ഇങ്ങനെ കഴിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അയ് ന്റെ റെസിപ്പി ഒന്നും നമുക്ക് അറിയൂല.
ആ ആ അ
ഇപ്പൊ ഇയാള് പർഞ്ഞപ്പളാ മൻസിലായത് ഇഞ് പക്ഷെ പ്രാ ളുടെ ഇവടെ ചക്ക കിട്ടാൻ വഴിയില്ലാട്ടോ
ആ ഭയങ്കര വെലയാ ചക്കക്ക് ഭയങ്കര വെല
ഉം അതെ ഞമ്മള്പ്പ നാട്ടിലിപ്പോ വെർതെ കിട്ടി കഴിച്ചിട്ട് നമ്മള്പ്പോ ട് വാങ്ങാന്ന് പറയുമ്പോ നമുക്കത് മനസ്സിന് എടങ്ങെറാണേ
ആ ഹാ ഹ അത് നമുക്ക് കടകളിലൊക്കെ ഇപ്പം കിട്ടൂല്ലൊ നാല് മണി പലഹാരമായിട്ട് ഇപ്പം മേടിക്കാൻ കിട്ടുന്നുണ്ടല്ലോ ഇത്
കുമ്പിളിനകത്ത് വെച്ചിട്ട് ആഹ് അതെ അതെ ചക്ക ഉണ്ടാക്കി ച കേപ്പുണ്ട് കിട്ടുന്നുണ്ട്
ആണോ
ആഹ് ഒരു പ്രാവശ്യം മേടിച്ച് കഴിച്ചു നോക്കു നല്ല ടേസ്റ്റ് ആണത് ചക്കയപ്പം
അല്ലേ മാങ്ങേ
അതെ അതെ
മാങ്ങ കൂടി ഉണ്ടാക്കാറുണ്ടോ റെസിപ്പീസ്
ഏയ് ഇല്ല മാങ്ങ വെച്ചൊന്നും ഉണ്ടാക്കില്ല ഞാന് ഉണ്ടാക്കിയിട്ടില്ല മാങ്ങക്കറിയൊക്കെ തൃശ്ശൂർ ദേശത്ത് ഭയങ്കര ഫേമസ മാങ്ങ പച്ച മാങ്ങ കറി ഇപ്പം ച ക്കയും മാങ്ങയുടെ സീസൺ അല്ലയോ ഇപ്പൊ എല്ലാരും ഇപ്പം പഴുത്ത മാങ്ങ കറി
ആഹ് പുളിശ്ശേരി
പഴുത്ത മാങ്ങ കറി വെക്കാറുണ്ട് ആഹ് അതെ അതെ പുളിശ്ശേരി പുളിശ്ശേരിയും വെക്കാറുണ്ട് മാമ്പഴ പുളിശേരി
മധുരം ഉള്ളത് ഒരുപാട് മധുരം വേണ്ട നമുക്ക് മീഡിയം മധുരം
ടേസ്റ്റ് ഉണ്ടാവോ കറിക്ക്
അതെ അതെ ഉണ്ട്ണ്ട് ഉണ്ട് നല്ല ടേസ്റ്റ അത് കഴിക്കാന് മാങ്ങ അത് എല്ലാം മാങ്ങ എല്ല ചെല ഒരു ചെറിയ സൈസ് മാങ്ങയുണ്ട് പുളിയും മധുരവും കൂടെ ഉള്ള ചെറി അത് കറി വെക്കണം അതിനാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് വരുന്നത്
ഇങ്ങള് വെക്കാറുണ്ടോ?
ആഹ് ഞാനങ്ങനെ വെക്കാറ് പോ കുറവാണ് എനിക്ക് ഈ മധുരം ഇഷ്ട ഇല്ല അധികം അതുകൊണ്ട് ഞാനങ്ങനെന്നെ വെക്കാറില്ല അതുപലെ തേങ്ങ അര ച്ചല്ലെ ഇത് കറി വെക്കുന്ന നമ്മള് അതുകൊണ്ട് വലിയ വീട്ടിലൊക്കെ ആണെങ്കിൽ എന്റെ വീട്ടിലാണെങ്കിൽ അമ്മ വെക്കാറുണ്ട് അവിടെ കു ട്ടികളൊക്കെ ഉള്ളത് കൊണ്ട് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടാ ഈ ഒരു സാധനം
ആഹ് ഓഹ് ഞങ്ങൾ അഹ് മാങ്ങയില്ലേ പച്ച മാങ്ങ
അതെ
ദിവസം നന്നായി മുറിച്ചിട്ട് ആഹ് ഉപ്പും മുളകും എണ്ണയിട്ടി ട്ട് അങ്ങനെ കഴിക്കില അത് അച്ചാറൊന്നും ഉണ്ടാക്കൂല ഉപ്പ് മുളകും എണ്ണയും ഇട്ടിട്ട് നന്നായി അച്ചാർ ഉണ്ടാക്കണേക്കാളും ഇഷ്ടം ഇങ്ങനെ ചെയ്യുന്ന വെളിച്ചെണ്ണ ഒഴിച്ച് ഏഹ് ഉപ്പും മുളകും ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് കഴിച്ച് നോക്ക് നല്ല ടേസ്റ്റ് ആണ് കഴിക്കാറുണ്ടോ അങ്ങനെ?
ആഹ് ഏയ് ഇല്ല കഴിച്ചിട്ടില്ല ഞാനങ്ങനെ ഞങ്ങളിവിടെ അച്ചാറാണ് ഏറ്റവും കൂടുതലായിട്ട് ഉണ്ടാക്കണത് പച്ച മാങ്ങ പിന്നെ പച്ച മാങ്ങ കറി കൂട്ടിയിട്ടുണ്ട് ആഹ് അല്ല ഒരുമാതിരി പഴുപ്പ് ല്ല പഴുക്കാത്തതും അല്ലാത്തതും നമ്മൾ പൂളിയിട്ട് ഇങ്ങനെ മുളകു ഉപ്പും ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ കഴിക്കാറുണ്ടല്ലോ അത് ക ഴിച്ചിട്ടുണ്ട്
അതിന്റെ കൂടെ എണ്ണയും കൂടി ഒഴിച്ച് നോക്ക് ചൂട് കൂട്ടാനായി കഴിക്കാം
എണ്ണ ആഹ് ആ ഇനി അതൊന്ന് ചെയ്ത് നോക്കണം വെളിച്ചെണ്ണ ചേർത്തിട്ട്
പിന്നെ ചില ദിവസങ്ങള് കൂട്ടാലൊന്നും ഇല്ലാത്ത സമയത്ത് ആഹ് നമ്മളീ ഉള്ളി ഉള്ളിയൊന്നും ഇടുല ജസ്റ്റ് മുളക് പൊടിയും പിന്നെ പുളിയും വാളം പുളി
ഉം
ഇല്ലെ
ആഹ് ആഹ് ആഹ്
അതും എനിക്ക് നന്നായി തിരുമ്പി കഴിക്കും നല്ല ടേസ്റ്റ്
ആഹ് ആഹ് ഒരു പ്രാവശ്യം
വേറെ ഒന്നും വേണ്ട ഒന്നും മതിയെങ്കിൽ
ആഹ് അതെ ഇപ്പൊ പറഞ്ഞപ്പോ തന്നെ വെള്ളം വരുന്നു വായില് മാങ്ങയുടെ കാര്യം പറയുമ്പം അവിടെ മാങ്ങൊക്കെുണ്ടോ വീട്ടില്
ഞങ്ങക്ക് എന്റെ വീട്ടി ഞാനിപ്പോ ഹസ്ബന്റ് വീട്ടില് അതെന്നും ഇല്ല എന്റെ വീട്ടിലുണ്ട് പക്ഷെ ചക്കയ കിട്ടി മാങ്ങ ഉണ്ട് വാങ്ങൻ നമ്മള് പോയിഴിഞ്ഞാ ഫുള് അതന്നെയാണ് മക്കക്കാണെങ്കില എനിക്കാണെങ്കില ഉപ്പ മുളക് ഇട്ടിട്ട് തിന്നലെനെന്നെ പണി ആഹ് അപ്പോ എന്താണ് ഈ നിങ്ങള് പറഞ്ഞ ഈ പുളിശ്ശേരി എരിശ്ശേരി അതൊന്നും വെക്കൂല്ലേ നമ്മള് പിന്നെ പഴുത്ത മാങ്ങ കിട്ടാ ജൂസ്ടിക്കും അല്ലെങ്കിൽ പഴുത്ത മാങ്ങ അങ്ങനെ ചെയ്യാറു പിന്നെപ്പൊ അധികം കിട്ട കിട്ടൂല്ല കാരണൊക്കെ ഈ ഇതില്ലേ
ഉ
അണ്ണാനൊക്കെ കടിച്ചച്ച് അങ്ങനെ ഡെയിലി രാവില നിലത്ത് വീണു കാണാ
ലാണ് അ പുറത്തുന്നു ഒന്നും വാങ്ങി കഴിക്കണ്ട പുറത്തെ വാങ്ങിയക്ക ഇങ്ങനെ എന്തൊക്കെയോ കെമിക്കല് ചേർത്തിട്ട് പഴിപ്പിക്കുന്ന മാങ്ങയ അതൊന്നും കൊള്ളൂല അത് വല്ലം പഴ പഴുത്ത മാങ്ങ ഒരുപാട് ജ്യൂസ് അടിച്ച് കുടിക്കാൻ വേണ്ട ഷുഗർ പെട്ടെന്ന് കൂടും
മധുരം ഇടൂല്ല
അല്ല മധുര ഇടാതൊണെങ്കലും മാങ്ങായ്ക്ക അകത്തു ഭയങ്കരം ഷുകറുണ്ട്
ആണോ അത് നമുക്ക് അറിയൂല കേട്ടോ
ആ ഷുഗറുണ്ട് സാധ ചക്കക്കകത്തും നല്ല ഷുഗറുണ്ട് കൂടുതലും ഷുഗർ പേഷ്യന്റുകാരോട് പറയാറുണ്ട് ഉം അതെ പക്ഷെ ഇത് ആർക്കും അറിയത്ത ഇല്ല ഇങ്ങനെ ഒരു സംഭവം ഷുഗർ കൂടുക എന്നുള്ളത്
ആഹ് ഉം നമ്മള് എന്തൊക്കെ ശ്രദ്ധിക്കണല്ലോ ജീവിച്ചു പോണമെങ്കില്
അതെ അതെ
ഇപ്പ മൊത്തം ഹോസ്പിറ്റല ഇപ്പ ഷുഗറും പ്രഷറും തന്നെയ ഒള്ളൂ
അത് തന്നെ ഷുഗറും പ്രഷറും ഏറ്റവും കൂടുതൽ അത് പ്രായഭേദം കുഞ്ഞ് കുട്ടികൾക്ക് തെട്ട് ഫുഡ്‌ ഇത് തന്നെ സംഭവം ഫുഡിനൊരു നിയന്ത്രണം ഇല്ല ആർക്കും അങ്ങ് കഴിച്ചോളുവ ചോക്ലേറ്റും അതും ഇതും എന്ത് വേണ്ട എന്റെ ദൈവം
ഈ എടിയിലൊരു കുട്ടി ആ പ ആ പത്താം ക്ലാസി പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഷുഗറുണ്ട് ഇൻസുലിനിടണ് ണ്ട് പറഞ്ഞിട്ട് ഒരു ന്യൂസില് കണ്ടായിരുന്നു ഇയാൾ ശ്രദ്ധിച്ചായിരുന്നോ
ആഹ് ഞാനും കേട്ടായിരുന്നു ആ ഒരു സംഭവം പ പ ഇത് വെളിപ്രദേശങ്ങളിലുള്ള പിള്ളാർക്ക് ഉം ഈ ന ന ഇത് ഏതോ ഒരു ന്യൂസിനാത്ത് നരേന്ദ്രമോദിയുടേന്ന് തോന്നുന്നു ഒരു ന്യൂസിനാ ത്ത പറയുന്ന കേട്ടവിടങ്ങളിലുള്ള പിള്ളാർക്ക് പത്ത് രണ്ടായിരം പിള്ളാർക്കാണ് ഈ ഷു ഷുഗർ അവര് ഇൻസുലിനും ഒക്കെ എടുത്താണ് സ്കൂളി പോകുന്നതും അപ്പൊ ഇൻസുലിന് ഒക്കെ ആണെങ്കി ഏറ്റവും വെലകുറവുള്ള ഇൻസുലിനാണ് കുട്ടികൾ എടുക്കുന്നെ അവർക്ക് പൈസ ഇല്ലാത്തത് കൊണ്ട് അപ്പൊ അതാണെങ്കില് നല്ല സാധനോം അല്ല ആഹ് അപ്പം
വരും
അതെ ഡോസ് കൂട്ടിയെടുക്കണം അപ്പം അങ്ങനെയുള്ളതൊക്കെ ഒഴിവാക്കണം എന്നുവൊക്കെ ഇങ്ങനെ ഒരു ന്യൂസ് ഞാനും കേട്ടായിരുന്നു
ഉം ഉം
ഉം പിന്നെ വേറെ എന്തുണ്ട് വേറെ വിശേഷങ്ങളൊന്നും ഇല്ല ന്താണ് മഴ പെയ്യുന്നുണ്ട് ഞാന് എന്റെ ഡ്രെസ്സുകള് പുറത്ത് കെടക്കുവാണ് ആഹ് ശരിയെന്നാ ഓക്കെ
ശരി ഉം ശരി